ദേ കണ്ട ദേ കണ്ട- ആഹ് ഇന്നലത്തെ കളി കണ്ടായിരുന്നോ?
ഇന്നലത്തെ ആരുടേരിന്ന്?
ഫ്രാൻസ്സസ് പറഗ്വായി.
ആഹ് ആഹ് പറഗയടക്ക ഉം എന്തോ അട്ടിമറിയാന്നൊക്കെ കേട്ടർന്ന്.
ഫ്രാൻസ് പൊട്ടക്കളിയാര്ന്ന്.
ആഹ് പക്ഷേ ന്തോട്ടി മറിയടേ ഉം
ഗോൾ കീപ്പർ ഉന്തിയ്യായിരുന്നു.
ഗോൾ കിപ്പറ്?
നന്നായിട്ട് സേവൊക്കെ ചെയ്ത്.
പിന്നെന്താ സംഭവിച്ചേ പക്ഷെ ഫ്രാൻസാണല്ലോ ജയിച്ചേ-
ഉം അത് പെനാൽറ്റി കിട്ടി കിലിയൻ എംപാപ്പെ ഗോളടിച്ചു.
ഓഹ് അത് റഫറി ഫ്രീ ആയിട്ട് കൊടുത്തതാണോ അതോ ശരിക്കും പെനാൽറ്റി ഉണ്ടായിരുന്നോ?
പെനാൽറ്റി ഉണ്ടേ അവടെ ഫൗള് ചെയ്തു.
ഫൗളെയ്തല്ലേ ഓഹ് ഓഹ് എന്താ ഇടി?
പിന്നെ?
പറഞ്ഞോന്ന്ണ്
ആണന്ന് തോന്നണേ ഞാൻ കറക്റ്റായിട്ട് കണ്ടില്ല ഹൈലൈറ്റ് മാത്ര കണ്ടേ-
ആണല്ലേ?
ഉം. ആഹ് പിന്നെ അത് ആഹ് ഇന്ന് ബ്രസീലിന്റെ മേച്ച ഇന്നല്ല നാളെ രാവിലെ ബ്രസീലിന്റെ മേ
ആഹ് വെളുപ്പിന് ഒന്നരക്ക് ബ്രസീൽ നോർവേ-
അതിന്ന് ബ്രസീലിന് ഭയങ്കര ടഫാ-
അതെന്താണ് ബ്രസീലിന് ടഫ്?
നോർവേയില് ഹാലണ്ടും കൊറേ പേരുണ്ട് ഒടികാട്ണ്ട്.
അതൊക്കെ നമ്മള് സെറ്റാക്കും.
ബ്രസീലിന് ടഫായിരിക്കും ആകെ ബ്രസീലിന്റെ ഒര് ആകെ ബ്ര ആകെ ഒരു ബ്രസ്സിലിന്റെ ഒരുര് ജീവിക്കക്ക് അത്ര ഹാലണ്ടിന്നെ നിർത്താൻ പറ്റുള്ളാണ് ഇത് എത്ര
ഓഹ് പക്ഷെ ബ്രസീലും കളിക്കാരുണ്ടട്ടാ ബ്രസീലിനെ കൊറച്ചു കാണണ്ടാ.
ബ്രസീലിന് ജയിക്കാൻ പറ്റോന്ന് ഡൗട്ടാ
അതെന്താടോ അങ്ങനെ?
നോർവേടി ഫ്രാൻസിനെന്നെ ടപ്പ് കൊടുത്താ മാതിരി ഹാലണ്ട് ആ കളി കൂടി ഇറങ്ങിട്ടുണ്ടായില്ല ഇല്ലേല് ഫ്രാൻ സിന്റെപ്പം ജയിച്ചിട്ടുണ്ടാവും നോർ
ആഹ് പക്ഷെ ഫ്രാൻസാ ജയിച്ചതില്.
ആഹ് അതില് വെച്ചത് ഹാലണ്ട് ഇറങ്ങിട്ടുണ്ടായില്ല ആഹ് കളിയില്- ഇഞ്ചേക്കെര്ന്ന് തോന്നണേ-
ഓഹ് അപ്പൊ ഈ കളിയിലറങ്ങണ്ടോ അവൻ?
ഈ കളിയിൽ എറങ്ങും. അതിന് വേണ്ടി ഗബ്രി ബ്രസീല്
ഉം നെയ്മറ് നെയ്മറ് തൊണ്ണൂറ് മിനിറ്റ് കളിക്കണ്ട്-
ഉം കളിച്ചാ അവനു കൊള്ളാംപക്ഷേ എന്തായാലും പാതിയാവുമ്പേഴത്തേക്കുംസബ് ഔട്ട് ആക്കും.
ഇല്ല തൊണ്ണൂറ് മിനിറ്റും കളിക്കും എന്നാ പറഞ്ഞേ. അതിന് ഫിറ്റാന്ന് എന്താ പറയണ ഉണ്ടായിണ്ടായിരുന്നു.
ലാസ്റ്റ് പത്ത് മിനിറ്റാവുമ്പോ എന്തായാലും സബ് ഔട്ടാക്കും മച്ചാന് അത്ര നേരം കളിക്കാൻ പറ്റൂല.
ആണോ?
എന്തായാലും ജയൻ ഞങ്ങളോടൊപ്പം ഉണ്ടാവുവായിരിക്കും.
ഏഹ് ഇനി ഇഞ്ഞർജന്റിനയുടെ മാച്ചാ നോക്കണ്ടേ.
അർജന്റീന ആരായിട്ടായിരുന്നു?
അർജൻ്റീന നാപ്പത്തൊന്ന് വയസുകാരൻ ഗോൾ കീപ്പർ ഉണ്ടായില്ലേ? ബെസ് ഡ്രൈവർ ബെസ് ഡ്രൈവർ ആഹ്
ഓഹ് പുള്ളി എന്ത് പൊളിയാർന്ന് എന്ത് പൊളിയായിട്ടാ സേവ് ചെയ്തേ എല്ലാ ഗോളും.
ആഹ് അയാള് ബെസ് ഡ്രൈവറാ.
ഉം എന്നാലും ഇത്രയും വയസ്സില് അതും അരങ്ങേറ്റ കളിയല്ലായിരുന്നോ? എന്ത്
ആഹ് എട്ട് സേവാണ് ആ കളി ചെയ്തെ. അർജന്റിനയും ആയിട്ടുള്ള കളീല്.
ഞാൻ കുറെ റീലൊക്കെ കണ്ടായിരുന്നു എന്ത് സൂപ്പറായിട്ടാ കളിച്ചെ
ഉം സ്പെയിനിന്റെപ്പം കളിച്ചപ്പം ഏഴ് സേവാക്കി. അർജന്റീനൻ്റെപ്പം കൾച്ചപ്പോ എട്ട് സേവ്. മെസ്സി അടിച്ച രണ്ടു ഫ്രീക്കിക്കും പിടിച്ചു.
ആഹ് ഞാൻ കണ്ടായിരുന്ന്.
ഉം പിന്നെ വന്നിട്ട് ഇത് പോർച്ചുഗൽ ക്രൊയേഷ്യന്റെ മാച്ചാ. ശരിക്കനെ ക്രൊയേഷ്യ ആയിരുന്നു ജയിക്കണ്ടേ.
ഉം പിന്നെ എന്താ പറ്റിയെ?
പക്ഷേ ഒരു ഗോൾ അടിച്ചത് മാത്രേ അവര് ഇടുത്തൊള്ളൂ. ബാക്കി അഞ്ച് ഗോൾ അടിച്ച്. അഞ്ച് ഗോൾ ഓഫ്സൈഡാ.
ഓഹ് വെറുതെയല്ല അത് പിന്നെ പ്രോർച്ചു ഗൽല് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലേ?
അതു അല്ല പിന്നെ അല്ല അതിലൊരു ഗോള് ഓഫ്സൈഡല്ല ശരിക്ക്ന്. അതിലൊര് ഡിബട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതില് റഫറി ഒന്നും ചെയ്തില്ല. ഓഫ് സൈഡും കൊടുത്ത്. ഒരുത്തന്റെ ഹെഡ് അടിച്ചന്നാ പറഞ്ഞത്. പഷെ ഇത്തവണ ഹെഡില് തല അവൻ കൊണ്ടിട്ടും കൂടിയില്ലത്.
ആഹ് എന്തേലും അട്ടിമറിയൊക്കെ ഇണ്ടാവും.
ശരിക്ക്നും അതില് ക്രൊയേഷ്യയാര്ന്നു ജയിക്കണ്ടേ.
ആണല്ലേ?
ഉം. എന്നിട്ട് ലൂക്കാ ചിരിക്കണേര്ന്നു തോറ്റേന്.
ഉം. അവന്റെ അവസാനം കളിയല്ലേ? ഇനി ഫിഫയില് വിരമിക്ക്യാ എന്നാ കേട്ടേ.
ആഹ് റൊണാൾഡോ ഏഴാം തീയതി ഇതാവും ന്നാ പറഞ്ഞേ. റിട്ടേയറാ
ഈ ഏഴാം തീയതിയോ? മറ്റന്നെ?
ആഹ് അങ്നയാ പർഞ്ഞേ.
അപ്പൊ അടുത്ത കളിയൊന്നും കളിക്കൂലേ ഫിഫയുടെ?
ഏയേ അതാ സ്പെയിന്റെ ഒപ്പം ജയിക്ണേല് മാത്രം ചെലപ്പോ കളിക്കുള്ളൂ. സ്പെയിൻൻ്റൊപ്പം തോക്കാൻ പോണംന്നാ അവര്ടെ വിചാരം.
ആണല്ലേ അപ്പ ഇനിപ്പം അവൻ വിരമിച്ചാ ആഹ് പോർച്ചുഗല് മൊത്തത്തില് ബാക്കാവൂല്ലൊ.
പോർച്ചുഗല്ല് ആഹ്. ഏയ് ഇല്ല പോർച്ചുഗൽന് അയിനേ കാട്ടും നല്ല പ്ലേയേഴ്സ്ണ്ട്.
നാളല്ലേ
നാളടെ കഴിഞ്ഞ നാപ്പത്തൊന്നായിലെ വെയ്സ്.
ഉം അത് ശെരിയാ. പക്ഷെ ഇത്ര അത് ഒരു കളിയും കൂടി കളിച്ചിട്ടൊക്കെ വിരമിച്ചാതിയായിരുന്നു അടുത്ത വർഷം കൂടിയെ.
ഉം ഉം അഒന്നു കളിക്കാൻ പറ്റൂല്ല നാപ്പത് വയസ്സി മേള്ലായ്. അതിനെന്താന്നെച്ചാ ഇല്ല ആഹ് ഇണ്ട്
ഉം ഇപ്പെത്ര?
നാപ്പത് നാപത്തിരണ്ട് നാപത്തിയൂന്ന് ആ ടൈമിലൊക്കെ റിട്ടേഡയിണ്. പിന്നെ അല്ലെ ഫ്രണ്ട്ലി മാച്ച് വാണെങ്കി കളിക്ക.
ഓഹ് അപ്പ ഇനി മറ്റെ കാ കാപ്പെവെർദെയുടെ മറ്റേ ഗോൾ കീപ്പർ അടുത്ത ഫിഫക്ക് ഇണ്ടാവോ?
അതിലവലിസ്റ്റനുസരിച്ചിരിക്കും നോക്കാ.
ഉം അന്തായാലും പുള്ളിക്കാരന് ഇപ്പല്ലെ ആദ്യായിട്ട് എറ്ങ്ങിയത്.
ആഹ് ഇരുവത്തെട്ടാപ്പത്തൊന്ന്
അപ്പൊ ഇനി എന്തോരം നല്ല അവസരങ്ങളൊക്കിണ്ടാവും. പക്ഷേ പ്രായത്രീല്ലേ അതാ ഞാൻ ചോയിച്ചെ.
ഉം എന്തായാലും ബ്രസീന്റെ റാഫിഞറങ്ങണല്ലാ അടുത്തതിലു ചാൻസ്ണ്ട
റാഫിഞ്ഞെ അവന് അവനെന്ത് പറ്റി അവൻ കഴിഞ്ഞ കളീൽ എറ്ങ്ങീല്ലേ?
ഒരു കളീലറങ്ങീട്ടില്ല അന് ഇൻജ്വറിയാ.
ഓഹ് അപ്പൊ നാ ഇൻ വെളുപ്പിനറങ്ങോ അപ്പോ?
അറിഞ്ഞൂടാ എറ്ങ്ങണേ ഒ ആഹ് വേ അറ്ങ്ങണം അടിക്കിനി
ആഹ് ഇല്ല വിനിസ് കെസൻ ല്ല
വിനീശ്വസിനെ ഒറ്റക്കോക്കാൻ പറ്റൂല.
ഒറ്റക്കല്ല ബാക്കി ടീംമേറ്റ്സ്ണ്ട് നെയ്മറ്ണ്ട്.
നെയ്മറ്ണ്ട്. നെയ്മറ് ലെഫ് സൈഡോക്കും അല്ല ലെഫ്റ സൈഡ് വിനീശ്യസ്ണ്ട്. രാഫിലൊ ഒന്ന് റൈറ്റ് സൈഡോക്ക്ണാളാ റൈറ്റിങ്
ആഹ് ആഹ് എന്തായാലും നമ്മുടെ ഗോൾ കീപ്പർ നല്ലതാണല്ലോ അതോണ്ട് കൊഴപ്പുല്ല.
അലിഷം ബക്കറ് ആഹ് നല്ല ഗോൾ കീപറാ.
അതോണ്ട് അത്യാശ് മ് അവനടിക്കണതൊക്കെ പിടിച്ചോളുന്നാണ് എന്റെ മനസ് പറയ്‌ന്നേ. ഈ ക്യാപ്പെവെർദേടെ ഗോൾ കീപ്പർ പോലെ പിടിച്ചാതിയായിർന്ന്.
പിടിച്ച് പിടിക്കണള്ള അവനല്ല ഇല് ബ്രസീല് കേറൂല്ല.
ഉഹ് ഇനി അടു
ജനിക്കണെൻ ആഹ്
ഇനി എന്താ പറയാൻ വന്നെ?
ജപ്പാൻ്റൊപ്പം ബ്രസീൽ തോക്കേണ്ടിരാർന്നു.
ആഹ് എന്തിഞ്ചോടിഞ്ച് കളിയായിർന്ന്.
മാട്ടിനെല്ല് അടിച്ചിട്ട്ണ്ടായില്ലെങ്കിൽ ശരിക്കുനും തോറ്റിട്ടുണ്ടാ
മ് അത് ശരിയാണ് പുള്ളി അടിച്ചോണ്ട് രക്ഷപേട്ട്.
ഉം അവരുടെ ടീം. വന്നട്ടം കഴിട്ടില്ലേ ലാസ്റ്റ് മിനിറ്റും കഴിഞ്ഞിട്ട് എന്നിട്ടം അവമാര് കളിച്ചുകൊണ്ടിരുന്നു ഓൾ ഔട്ട്
മാണല്ലേ? ഒന്നാമത് വെളുപ്പിനായോണ്ട് എനിക്ക് കളി കാണാ പറ്റൂലാന്ന്.
ഉം ഞാ കണ്ടു
ഇന്നത്തെ കാണോന്ന്ണ്ട് ഞോർവേയിട്ടല്ലേ
ആഹ് ഇന്ന് എത്രണിക്യാ ഒന്നരക്കാറിയ മൂന്നരക്ക്യാ ആ അതൊ
പഷെ അതെന്താ ഇങ്ങനെ ലയിറ്റാകും ന്നൊക്കെ പറയണ്ടായിരുന്നു ഈ ഹീറ്റ്സ്ട്രോക്ക് കാരണെ. പഷെ ഇപ്പ പറയ്ണ് മിക്കാറും ഒന്നരക്കന്നെ സ്റ്റാർട്ടയ്യാനും ചാൻസ്ണ്ടെന്ന്.
അതൊക്കെന്ന എത്തയ് ചാട്ടം ല തോന്നുല്ല
ഉം ഡേറ്റ് ആക്കിയാ അവർക്ക്ന്നെല്ലേ പണി. പിന്നെ വേറെ ഏതേലും മാച്ച് ഇണ്ടോ നവലപ്പിന്
വെളുപ്പിന് വേറെ ഇണ്ട് ഉണ്ടോ തോന്നണേ ഇന്നലെ വാങ്ങിട്ടാണ്ടേ സ്പെയിന്റില്ലല്ലോ മെക്സിക്കോന്റെ കളിണ്ടേ മെക്സിക്കോ വാസസ് സിമ്പളെയിന്
ആഹ് അതിലാരാ ജയിക്കാ ഇംഗ്ലൻഡാ
രണ്ട്പേരും ടിവിടെ കളിയാ മെക്സിക്കോ കളിച്ച മൂന്നളിയും ജയിച്ച് ഇതിപ്പോ ഇപ്പൊ ഇതരായിട്ട് ഒരു കളി ലും തോറ്റട്ടുണ്ടയില്ല
ഓ മെക്സിക്കോല്ലേ
ഉം ഇംഗ്ലന്റ് ഒരു കളി ഡ്രോ ആയ ഒരു കളി തോറ്റന്നാന്നൊണെ അതായ്
മെക്സിക്കോ സൗത്ത് കൊറിയായിട്ട് കളിച്ചിട്ട് ഒരെണ്ണത്തി തോറ്റില്ലേ
ഇല്ല്യ ഇല്ല മൂന്നാളിം ജയ്ച്ച്
ഉവ്വോ
ഉം
ഉ
ഒര് കളിടെ തോറ്റില്ലേന്നാ
ആണല്ലേ
എല്ലാം നല്ലോണ്ണം ക്വാളിറ്റിസ് ജർമ്മനിടെ ഒപ്പോന്ന് ജയിച്ചില്ല
ആഹ് ജർമ്മനി പെട്ടെന്ന് തോറ്റൊയി
പർകുന്റെപ്പം തോറ്റ് പക്ഷെ പറകുനെ ഫ്രാൻസ് പൊട്ടിച്ച്
ഉം പഷെ ഫ്രാൻസ് അട്ടി മറിയാണ്
ഉം ഇപ്പ ജർമ്മയോ കേറിട്ടുണ്ടായില്ല ഇപ്പൊ ഫ്രാൻസ് തോക്കാൻ സാദ്യത കൂടുതലാന്
ആഹ് ശരിയാ പിന്നെ സ്പെയിൻ ഭയങ്കര കളിയാ
ആഹ് ലാമിൻയമാള് ഏഹ് ആഹ് നോനിമദ്ഹ് കേനോ റബിയാണ്
അഹ് പഠിക്കൻല്ല ആഹ് എന്തായാലും ഇന്നത്തെ കളിയിലൊന്ന് ബ്രസീല് ജയിച്ചാൽതിയായിരുന്നു
ജയിക്കോന്ന് തോന്ന്ണ് കളി അനുസരിച്ചിരിക്കും
ഉം സ്‌പെയിന് ജയിച്ചാർന്നെങ്കില് ആഹ്
ചായകുടിച്ചോ
ഏയ് ചായ കുടിച്ചിട്ടില്ലെ ഇവിടെ ആറ് മണിയൊക്കെ കഴിയൂല്ലോ ചായ കുടിക്കുമ്പ അതാന ഞങ്ങടെ ടൈമ് നിങ്ങളെത്തിയോ
ഇല്ല്യ എത്തീട്ടില്യ എത്താൻ പോണു
ഇഞ്ഞിണ്ടോ അത് ഇത്ര ദൂരം ഉണ്ടോ
തോഹ് വീടിന്റെട്ത്ത് എത്താറായി രണ്ട് സ്ടീറ്റ്
ഓ തിരിച്ചെത്തിയോ
ഉം
അങ്ങനെ ആഹ് ഞാൻ വിചാച്ച് എത്തണോള്ളൂന്ന് അവിടെ
ആഹ് ഇയ്യ ഉം പ്രാർത്ഥിച്ചൂടാ
ബ്രസീല് ജയിക്കാൻ വേണ്ടി
ഉം ബസീൽ ജയ്ക്കാൻ വേണ്ടീട്ട കപ്പ് പോർച്ചുഗൽ അടിച്ചോട്ടേന്ന് പ്രാർത്ഥിച്ച്
അത് വേണ്ട ബ്രസീലു അടിക്കണ്ടേ
ഓഹ് ഏഴരയാകാറായി ഇതുവരെയായിട്ട് ഒരു കപ്പ് പോലും അടിച്ചിട്ടില്ല ബ്രിസില് പിന്നെം അഞ്ച് കപ്പടിച്ചിട്ടുണ്ട്.
അത് നെയ്മറു ള്ളപ്പല്ലേ അടിച്ചേക്കണേ
എനിക്ക് എല്ലാരും ജയിക്കണം എന്നുണ്ടോന്ന് എന്നും പറഞ്ഞ് എല്ലാരും ജയിക്കാൻ പറ്റോ അരെങ്കിലൊരാള് ജയിക്കും നോക്കുവ വെച്ചിക്കൊക്ക്യായിരിക്ക്യാം പോണ് പറയാൻ പറ്റല്ല.
ആഹ് അത് ശര്യ നമ്മ പ്രതീക്ഷിക്ക്യാത്ത ടീം ചെൽപ്പ കപ്പടിക്ക്യാ ചാൻസ്ണ്ട്. ഈ കൊറെ പേര് പ്രവചിച്ചിട്ട്ണ്ട് സ്പെയിനാണ് ഈ വർഷം അടിക്ക്യാ പോണേന്ന്
ആഹ് സട്ടേ ഞ ബ്ലാക്ക് മാജികൊണ്ടൺ. ട്ടെ മെസ്സി തോക്കൂന്ന് പർഞ്ഞല്ലെ ബ്ലാക്ക് മാജിക്കിന്റെ തലക്ക്യട്ച്ചിട്ട
അതെ മെസ്സി ജയിച്ചാണ് ചെർത്ത്.
ന്നാ.
പക്ഷെ മെസ്സീനെ നന്നായിട്ട് ഓടിപ്പിച്ച് ആ ഗോൾ കീപ്പറ്.
ആഹ് എത്ര അട്യട്ച്ചെല്ലാ സേവാക്കി.
ഉം മെസ്സി നന്നായ്ട്ട് ഹാർഡ് വർക്കെയ്യണ്ടന്ന്.
ഹാർഡർക്കെയ്തു പക്ഷെ ന്നാലും മെസിന്റെ പ്രൈമർനേനി പവൻ ജീവിച്ചിരിക്കില്ല.
ഉം അതിപ്പവനും പ്രൈമല്ലല്ലാ മെസീനേക്കാളും മൂത്തതല്ലേ.
ആഹ് ഒരു വയ്സ് മുത ആ ഒരു രണ്ടയ്സ് മൂ
ഉം അട്ടും പുള്ളി തടുത്ത്നിന്നില്ലേ. അതാണ് പുള്ളി അതും ഫസ്റ്റ് ഗെയിമായിട്ട് അത്രേ നന്നായിട്ട് കളിക്ക്യൺ ലേ.
ചെങ്ങായി പുന്നേം ബെസ് പ്ളേയറല്ലേ എന്ന റിപ്ലച്ചസ്സ് കൂടുതലെ.
ഉം അതായിരിക്ക്യും ന്താ ശരിയെന്നാ വീട്ടിലെത്തി ട്ട് ബാക്കി ചെയ്യന്നാ ഓക്കെന്നാ പിന്നീട് വിളിക്ക്യ.
ആഹ് ശര്യണ്.
ശര്യന്നാ ബൈ ഓക്കെ. രണ്ടു .